ഹലോ
ഉം ഓക്കെ
ഹലോ കേക്കല്ലേ പായസം ബാക്കിണ്ടോ
പായസം ബാക്കിണ്ട് ഉം
ഞനാ പേര് മറന്നു ഒന്നുകൂടി പറയോ കെടിയകാന പാലായനിയോ
ഇമ്മ പായസത്തിന്റെ പേരൊന്ന് പറയോ എന്തെന്ന്പ്പൊ ആ പായസത്തിന്റെ പേര് പറഞേ ആ ഇമ്മ എന്ത് പാലിയപ്പം
പാലിയപ്പ്
യെസ് യെസ് ഉം ഉം യൂട്യൂബ് നോക്കൂ കിട്ടും
ആയിക്കോട്ടെ
ആ അന്ന് ഞങ്ങളോടല്ലേ പാല് കേടന്നീന്നു രാവിലെ ചൂടാക്കേപ്പോ അപ്പൊ ഞാനാ പാല്ത്തെ മറ്റേങ്ങനെ ഇതായി നിക്കൂലേ കട്ട പൊന്തി വരൂലേ, കേടന്ന പാല്
ഉ ആ
ആ ആ സാനം ഒന്ന് അരിച്ചു കൊറച്ച് വ നല്ല വെള്ളം പാർന്നിട്ട് ഒന്ന് അരിച്ചെടുത്തു ആ ന്ന്ട്ടയ്ക്ക് കൊറച്ച് ച് പഞ്ചസാരിയും ഏലക്കായിട്ടു അപ്പൊ പാൽപ്പേടടെ വേറെരു രൂപായി
അത് ശരി അങ്ങ് അങ്ങനത്തെ സാനം ഇടുത്തിട്ടാ നമ്മള് മറ്റേ രസഗുളം ണ്ടാക്ക
ആഹ് രസകുളം ഉം
അത് ഉര്ട്ടീട്ട് പൊരിച്ചെടുക്ക അത് അതൊക്കെ ട്രൈ ചെയ്യണന്നുണ്ട്ണ്ട് രസകുള
ഉം ഉം
പിന്നീണ്ട് ഈ പാലിന്റെ കൊറേ ഐറ്റംസ് പാലും നെയ്യും ഉപയോഗിച്ചിട്ടുള്ളത്
അതെ ഉം
അയ്യോ പറിമ്പതന്നെ വയില് വെള്ളം വെര്ണ്
ഉം പക്ഷേക്ക് പാലിനോട് വല്യ താല്പര്യംല്ല
അതെന്താ ഇക്കന്ന് ഞാൻ എപ്പളും എന്നും രാത്രി പാലുടിക്കും
ആ
പക്ഷെ എന്താ പറയാ ഇന്ന് പാൽചായണ്ടാക്കി അപ്പൊ ഇന്ന് രാത്രി പാലില്ല അപ്പൊ ഞാൻ എന്ത് കുടിക്കും ഇക്ക് ഇക്ക്ത്ബ്ടൊരു ശീലായിക്ക്ണു ചോറ്ന്ന പോയി പാലുടിക്ക
ഓഹ് ഉം നല്ലതാ ഉം ഞാൻ രാവിലെ കുടിക്ക
രാവിലെ രാവിലെ മറ്റേ അയ്യോ ഉം നമ്മള് പാലില് മുട്ട ഒഴിച് കലക്കിട്ട്
അതെന്താ
കുടിക്കൂലേ ഓർമ്മല്ല പറഞ്ഞന്നത്
ഏ
പറഞ്ഞന്നത് ഓർമ്മല്ല
ഇല്ല
ച് ദീപ പറഞ്ഞന്നത്
ആ യെസ് യെസ് ആ
ഓർമ്മ കിട്ടീലെ ഓർമ്മ കിട്ടീലെ
ഉം ഉ അതങ്ങനെയൊന്നുല്ല വെറുതെ പാല് അയാക്ക് ഇഷ്ടല്ല ആയിത്തെ പാല്ല് പാടൊക്കെ ഇഷ്ടല വായില് എത്തിയാൽ ഛർദ്ദിക്കാൻ വരും.
അതെന്തായിക്കാെ ഇവിടെ തല്ലൂടാണ് ഞാനും അനിയനും
ഓ
ആ സാദനത്തിന് ഇക്ഭയങ്കര ഇഷ്ട്ടാ
ഉം അതെന്തോ ചോയ എന്തോ ഇഷ്ടാവല്‌ ഇല്ല ക്ക്.
ചൊയഒന്നു ഇല്ല കണ് പൂട്ടി തിന്നാൽ മതി. അതിലാണ് പലിന്റെ സാധനങ്ങളൊക്കെ മെയിന ആയിട്ട്
പ പറ്റൂല ഞാൻ അതൊക്കെ ഒഴിവാക്കികളയു.
ഇന്നാ ഒരു ഒരു പൊട്ട് ക്യാരറ്റു ഇട്ടിട്ട് അതൊക്കെ അടിച്ചു കുടിച്ചുടെ വിറ്റാമിൻ സി സി അല്ലേ ക്യാരറ്റില് ക്യാരറ്റ് സി അല്ലേ ഏതോ ഏതോ ഒന്ന് കിട്ടും. എബി സി ആഹാ
ഉ
അതൊരു ട്രെൻഡറ് ആയുന്നല്ലേ എ ബി സി ജ്യൂസ്
എ ബി സി ജ്യൂസ് അതിന് പിന്നെ എന്താ ആപ്പിള് വേണം ബീട്രൂട്ടും വേണം ബീട്രൂട്ട് എന്നും എന്നും തിന്നാൻ പറ്റൂലോ പറയും.
ആ ഉം
എന്തോ എന്തോ ഒരു ആന്റി ഓക്സിഡോ എന്തൊക്കെ എന്തൊരു സംഭവം എന്താ കിഡ്നി സ്റ്റോൺ ഉണ്ടാവും അത്രേ എ പി സ്റ്റോൺ ഉണ്ടാവും പ റയിണ്. ബീറ്റ്റൂട്ട് പിന്നെ ബീറ്റ്റൂട്ട് പൊടിച്ചിട്ട് ഞമ്മക്ക് മുഖത്തൊക്കെ തേക്കാം അപ്പൊ ഒരു റെഡ്ഡിഷ് ഗ്ലോ കിട്ടും ചറൂടെ ചാറൂ ടെ കിട്ടും കിട്ടും ബ്ലഷ് അതെ നാച്ചുറൽ ബ്ലഷ്ആണ് നമ്മളെ ബീറ്റ്റൂട്ട്
യാ യാ അത് മുളക് അരിഞ്ഞ കത്തിയോണ്ട് മുറിച് കൂടിവാണം
ആഹ അപ്പൊ ഇരട്ടി ബ്ലഷ് ആവും
മ്മ്
വേറെന്താ
വേറെന്താ?
വേറെ ആ ഞാൻ ഞാൻ പുതിയ ബാഗ്‌ഒക്കെവാങ്ങി
ഓ വ്യ ഉം
പുതിയ ബാഗ് വാങ്ങി. ഞാന് ഒരു ഒരുത്തിനോട് ഒരുത്തിനോട്‌ ഒരു വെള്ള ബാഗ് ഇട്ട് വരാൻ പറഞ്ഞു ഇതുവരെ ഇട്ട് വന്നില്ല
അതെ ശെ അതോണ്ടാ ഇങ്ങനെല്ലേ
ഇന്ക്കറിയില്ല
ഞാന് ഫ്യൂച്ചറിൽ വ ഉപയോഗിക്കാൻ വേണ്ടിട്ട് അയിക്കാരേം ഇ പോ ഒക്കെ കാണിച്ചന്നതിന് കേടരുത്തിയാലോ
ആ ആ കണ്ണിട്ടാലോ കണ്ണ് വെളള ബേഗിന് ഓട്ടവന്നല് ഒട്ടായാലോ വെള്ളബേഗ്
എലി കടിക്കാം എന്തൊക്കെ എന്തൊക്കെ സാധ്യതകൾ ഉണ്ട്. റാക്കിന്റെ മേൾന്ന്അത് മാറ്റിയ വെച്ചെന്ന
അവളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാക്കും
അയിക്കോട്ടെ അയിക്കോട്ടെ
ഇതിനെ ഇത് നമ്മളെ മറ്റേ ലെതറിന്റെ ഇപ്പത്തെ എല്ലാര എടുത്തുംല്ല ഒറ്റെ വള്ളില്ലത്. ചെർതക്കാനും വൽതാക്കാനും അതാരോടേം പറ്റ്ണ അതിന്ടെ ആ വൈലറ്റ് അല്ല എന്തപ്പആ കളറിന്റെ പേര് ഇൻക്കറീല.
ലാവൻഡറ്
ലാവേൺട്രല്ല നല്ല ഡാർക്ക് വൈലറ്റ് പോലത്തെരു കളറ്. എന്ന മു മു മുന്തിരി. ആഹ്, മുന്തിരി, മുന്തിരി, മുന്തിരി കൊറ കൊച്ച കൂടി ഡാർക്ക് മുന്തിരി കളർ രണ്ട് സിബ്ബ്ണ്ട് മൂന്ന് സിബ
ഏഹ്, ഓഹ്.
പിന്നെ ഞാൻ പുതിയ പോപ്പിക്കൊട വാങ്ങി.
എന്തിന്? ആ ആയിക്കോട്ടെ എത്രയായി അയിന്?
പോപ്പി കൊടക്കോ?
ആഹ്
പോപ്പിക്കൊടക്ക് നന്നൂറ്റി എത്ര ഉണ്ട് ബാഗിനും നന്നൂറ്റി എത്രയായി
മ് മ്
എന്റെബേഗാണ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പ പിന്നെ ഞാനത് എട്ത്ത്.
ആ
പിന്നെ പോപ്പിക്കോട ഓറഞ്ച് കൊടെട്ടോ?
അഹ് ആ ബ്ലെ ഔഫ്
പുള്ളിക്കൊടേണ് അത് ബ്ലാക്ക് ട് ട്ട് ട്ട്ഇണ്ട്. എന്താണ് മടുത്തുക്കുണു അപ്പൊ പിന്നെ ഒരു വെറൈറ്റിക്ക് ഒരു പുള്ളിക്കോടാക്കിയതാ.
ഏ
നല്ല രസണ്ട് കൊടകാണാന് ഇൻക്കിഷ്ട്ടായി ബാക്കി ആർക്കും ഇഷ്ട്ടായില്ല. അതല്ലെങ്കിലും അങ്ങനെണ്
പിന്നെ രണ്ട് ഡ്രസ്സൊക്കെഎടുത്തു.
ഔ
രണ്ട് ഷിമ്മറുട് ആ ഒരു സാധാ ടോപ്പ് എർക്കള്ളത്.
ആഹ്
പിന്നെ മറ്റേ മസ്ലിം ക്ലോത്തിന്റെ ഒരു സെറ്റുടുത്തു.
ഉം.
ടുത്ത് വന്നപ്പത് ഡബിളെക്സെല്ലാ.
ആഊഹ്.
സാ സാധാ ടോപ്പ്ടുത്തത്. ഒരു എല്ലൊ എല്ല പച്ചയല്ലാ പറഞിട്ട് ഒരു കളാറില്ലേ? പച്ചയല്ല മഞ്ഞല്ല അതിൻ്റെ എടേല്ക്ക്ണ ഒരു കളർ
മ്
പിന്നെ മറ്റേത് മുന്തിരിയ കളറും അല്ല കാപ്പി കളറും അല്ല അങ്ങൻതൊരു കളറ്.
ആ ആഹ്
എന്റെ വീലക്കേൻടു അതെനിക്ക് ഭയങ്കര ഇഷ്ട്ടായി അപണ്ട്ടുത്തു.
ആഹ്.
അയ്ടെ പിന്നെ എക്സെലാണോ ഡബിൾ എക്സെലാണോ എല്ല ആണോന്നും നോക്കില്ല പെരൽ വന്നപ്പളാണ് സൈസ് അധികാണ് ഇമ്മാക് കൊള്ള്ണ്ട് ഡ്രസ്സ്.
ഓ
പിന്നെ ഒരു വാലൻറു ഇട്ത്തു.
ഉം എന്തെപക്ഷെ ഷിമ്മറാക്കി അയ് ഷിമ്മർ ഇടുത്തത് എന്തേയ്
അത് സിമ്മറല്ല രസണ്ട് സിമ്മറ് ൽമ്ണ്ട് കാണാൻ ജേഴ്സി എട്ത്തിട്ട് അത് ഇക്ക്പ്പൊ തോന്നും ജേഴ്സി എടുക്കെണ്ടിന്നില്ല അതിന് പകരം കളർ സിമ്മർ ഇടുത്താ മതിയേർന്നുന്ന് ഷിമ്മറിന് എത്രേ പൈ പൈസ വര അത്രയൊന്നല്ല ഷിമ്മറിന് എത്രേ റൈറ്റ്?
ക്കോർമ്മല്ല ന്റെട്ത്തൂണ്ടൊന്ന്
ഏത് കളറാ നീല
ഓഫ് വൈറ്റ്
ഓ ആഹ് ആ മനസ്സിലായി ആ മനസിലായി മനസിലായി ഓഫ് വൈറ്റ്
ഇയ്യേതാട്ത്തെ??
ഇത് മുന്തിരിയല്ല ക
ഓ ഓക്കെ ഓക്കെ
പിന്നെ ഒരു പർപ്പിളാ തോണ്ണ് ക്കറീലേ കളറൊക്കെ എങ്ങനെ പറഞ്ഞു തരാന്ന് കണ്ടപ്പണ്ട്ഷ്ടായി ആ ഒരു തെളക്കം അപ്പണ്ട് എടുത്തു
ഓ
പൈസ ഒന്നും നോക്കീലാന്ന് പിന്നെ ഷിമ്മറ് താങ്ങൂലേ തള തളങ്ങാത്തെ ഷിമ്മറ്ണ്ട്?
ഇ ണ്ട് തോന്ന്ണ്ട്ട്ടോ അത്ര ലേസില്ലാതെ
ഇത് അത്യാവശ്യം തിളക്കണ്ട് തിളക്കല്ലേ അയ്ന്റെ മെയിന് അപ്പൊ തളങ്ങണന്റ്ണ്ട്‌ടുത്തു
കേട്ടോ
ഇല്ലട്ടോ
എല്ലാരും ആ തിരുമ്പാതിരുന്നാ മതി അതുപോലെന്നെ മറ്റേ എന്താണ്ഷെയ് പ്പന്താഞമ്മള് പറ ആ ജേഴ്സി ഹിജാബില് തിളങ്ങണത് പെട്ടന്ന് കേടുവരും പക്ഷെ അയ്ന് വെലയ്ണ്ട് കേടരും ചെയ്യും പെട്ടെന്ന്
ഇന്റെ തളങ്ങണില്ല പക്ഷെ ഇപ്പത്തന്നെ ആകെ ചുറുണ്ടുക്കുണു വക്കൊക്കെ
ഉം ഉം
ഇസ്തിരിയ്യാൻ പറ്റോ?
ആ ഒരു ഒന്നെങ്കി കൊറച്ച് വെച്ചിട്ട് അല്ലെങ്കി എന്തേലും പേപ്പറ് വെച്ചിട്ട് ജേഴ്സി വെക്കാ ന്നിട്ട് അയ്ന്റെ മേലെ പേപ്പറ് വെച്ചിട്ട് ഇടാ
ആഹ് ജേഴ്സി കൊഴപ്പല്ല പക്ഷെ എന്തോ ഇത് ഇക്കണ് സെറ്റാവായോ എന്തോ
ആഹ്
ഇട്ടാ തലീല് കടക്കും
യെസ് മ് മ്
പർഞ്ഞീനു കാറ്റട്ച്ചാലും അത് പോകൂലാന്നൊക്കെ
ഉം ആ ആളുടെ പോകുണ്ടാവൂല ചെലപ്പോ നിങ്ങളുടെ നിരീക്ഷണം തെറ്റിയതേ ക്കാരം
ആദ്യത്തെ വെട്ടട്ട് ബസ്സ് കേറിയപ്പത്തന്നെ ഫസ്റ്റ്ത്തെ കാറ്റിനെന്നെ നെൽത്ത്ക്കെത്തി
ആ ഓ
ന്താ ചെയ്യ
ഉം
ചതിച്ചു പറ്റിച്ചു വഞ്ചിച്ചു
ആ ആളെ നോക്കാൻ നിങ്ങളോടാരാ പർഞ്ഞേ ങ്ങക്ക് സ്വന്തായിട്ട് നിരീക്ഷിച്ചിട്ട് വേട്ച്ചാ മതിയാർന്നിലേ?
കൊർച്ച് അന്തം ബുദ്ധിയൊക്കെ ണ്ട്‌ന്നാ ഞാൻ വിചാര്ച്ചത് പക്ഷെ
ഓഹ് അപ്പൊ ഇങ്ങക്കാണ് അന്തല്ലാത്ത്. ഇങ്ങളെന്തിന് മറ്റൊരാളെ നോക്കാൻ പോയി ഉം
ആൾക്ക് വാങ്ങീട്ട് എക്സ്പീരിയൻസ് ഇണ്ടല്ലോ അത് വെച്ചിട്ട് ചോദിച്ചപ്പോ?
പടച്ചോനെ ജ്ന്തിന്റെ കയ്യികെട്ടീന്ന് തരാട്ടോ.
അപ്പണ്ട് വാങ്ങിയാത് അപ്പണ്ട് വാങ്ങേര്ന്ന്. പിന്നെ ഓളെ ഞാൻ വയ്ക്ക്ണ്ടിട്ടില്ല
വേണ്ടെങ്കിൽ സംഭാവന ചെയ്തോ മേടിക്കാൻ ആൾ കാര്ണ്ടല്ലോ വേറെ ആഹ്.
ഇത് രിക്കട്ടെ കൈയ്യില്.
ഉം ഉം അതെയതെ. ഉം..
വേറെന്താ രാത്രിക്കെക്ക് എന്താ
മോരുകറിയാവും.
അതെയതെ മോരുകറിയും മീനും ഓ നിങ്ങക്ക് മീൻ കറിയല്ലേ?
നല്ലതാ.
ങ്ങക്ക് മൂന്നീസം പയക്കൊള്ളെ മോരുകറിയല്ലേ?
അതെ അതെ ഉം എന്നാ ഓക്കെട്ടോ ടൈം ആയി
ആയിക്കോട്ടെ ആയിക്കോട്ടെ.
ഓക്കെ